ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്ക്ന്നില്ലേ?
ആഹ് പ്പൊ കേൾക്ക്ണ്ട്ട്ടാ തുവരെ കേട്ടിന്നില്ലടോ.
ഉ ആഹ് പിന്നെ എന്താ പരിപാടി ന്ന് സൺഡേ ആയ്ട്ട്?
രണ്ടായ്റ്റ്ങ്ങനെ ഏഹ് നാത്തൂൻ്റെ വീട്ട്ല് ന്ന്താ.
ആഹ് ആഹ് അഹ്
ങ്ങളെവടെ വീട്ടിലല്ലേ
ആഹ് വീട്ടിത്തന്ന ഇല്ലല്ല ഒരു പരിപാടീംല്ല. പണിയെല്ലാം കഴിഞ്ഞു മക്കള് ഒറങ്ങി.
റസ്റ്റവുലേ?
ആഹ റസ്റ്റന്ന് പറയാല്ല ഒറങ്ങ്യപ്പൊങ്ങനഞ്ച് മിൻറ്റ്.
കിടന്നതവുലെ ആഹ് അതു ശെരിയാണ്. എത്ര ആയി
രണ്ട് ഒരാള് യു കെ ജി ല് ഒരാൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു
ആഹ് ആഹ്.
ആഹ് രണ്ട്പേരും വഴക്ക് കൂടി രണ്ട്പേരും കടന്നാെറ്ങ്ങി
തന്നേ
ഉം യ്യോ ഫുഡൊക്കെ കയ്ച്ചോ
ചിക്കീട്ടൊന്നുല്ല്യാ
ഹലോ
ഹലോ
എന്താണോ
അത് ഇവിടെ പറഞ്ഞതാ
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് ഫുഡൊകെ കഴിച്ച് ഇവടെ റെസ്റ്റിലിങ്ങനെ ഇരിക്കാണ് ഇവാൻ ഇപ്പർത്ത്ക്ക് തിന്നോ ബടെ വന്ന് നിന്നോ ആഹ് അങ്ങൻ അങ്ങൻത്തന്നെ കുട്ടോളൂ ല്ലാ എന്തേന്ന് ഫുഡ് ന്താ കടിച്ചു നായേ ഏഹ്
ഒണ്ട് ചോറും ബീഫും
എർച്ചി മേടിച്ചു ന്ന് പള്ളിയെല്ലാം കയ്ഞ്ഞ് വന്നപ്പൊ എർച്ചി മേടിച്ചു പ്പ അങ്ങനെ ബീഫാണ് ഞങ്ങൾക്ക് ബീഫ് ഇല്ലാത്തൊരു കളിയില്ല ഞായറാഴ്ച്ചാ ആ മഴ ഒന്ന് ച് ഒന്ന് ചാറും പിന്നെ വെയ്ലെരും നല്ല വെയ്ലാണ്പ്പാെ
ആഹ് ഇന്ന് നല്ല വെയ്ലാണ് ഇന്നലിം മീൻഞ്ഞാന്നാെക്കെ നല്ല മഴേര്
ആ ആ അതെ അതെ പിന്നെ നിങ്ങള് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടിരിക്കുവായിരിക്കും അല്ലെ എന്തായിരുന്നുന്ന്
ആ ഭക്ഷണം കഴിച്ച് ഇവടെ എങ്ങനെ ഇരിക്കുന്നു സാധാ മത്തിയില്ലേ മത്തി മുളകിട്ടതും വറുത്തതും, ഉപ്പേരി, പപ്പടം
ആഹ് മതിയല്ലോ ഇതന്നെ ഞ്ഞി രാത്രിയിലോ
ആ ഇഞ്ഞി ഞാൻ അവിടെ വീട്ടി പോവും ഇന്റെ ഇക്കാടെ വീട്ടി പോകുമ്പോ അവിടെ ഇന്നെന്താണ് ഇന്ന് കയ്പ്പങ്ങ കറി വെച്ചതാണ് അതൊക്കെ കഴിഞ്ഞിട്ട ഇങ്ങട്ട് വന്ന അപ്പൊ പിന്നെ അതാവുന്നു ന്ന് നൈറ്റ്
ആ
വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങളും കുട്ടികളും തന്നെ ഉള്ളൂ
ആഹ് ഞാൻ അവിടുന്ന് അച്ഛൻ, അമ്മ അവരൊക്കെ ഉണ്ട്
ആഹ് ആ
പിന്നെ ടൂറൊക്കെ പോക്ക്ണ്ടോ
ടൂറ് ഞങ്ങള് വെക്കേഷനിൽ പോയിരുന്നു ഇവടെ റിലേറ്റീവിന് വീട്ടിക്ക് നിങ്ങള് പോയില്ലേ വെക്കേഷനിലൊക്കെ
ആ ക്കേഷനിൽ എന്റെ വീട്ടിൽ പോയി എന്റെ വീട്ടിൽ അവിടെ ഒരു പാർക്ക് പാർക്ക് എന്ന് പറയും അപ്പൊ അങ്ങനെ അവിടെ പോയി പിള്ളേരി കൊണ്ട് അവിടക്കെ പോയി ഒരു ദിവസം നമ്മ രാവിലെ ര രാവിലെ ആഹ് രാവിലെന്ന്ന്നാ പത്ത് പതിനൊന്നണിയാ പോയി ആറ് മണി ആറര ആയപ്പോഴത്തേനി തിരിച്ച് വീട്ടിലെത്തി
ആഹ് ആഹ്
എല്ലാംന്ന് കയറിക്കണ്ടു പോന്നു
നക്കലില്ലപ്പൊ വീട്ട് പോയാല്
ആ വീട്ടിൽ പോയി ഞാൻ അവിടെ ഒരു മാസത്തോളായി ഞാൻ അവിടെത്തന്നെ ആയിര്ന്ന് ഞാനും പിള്ളേരും
ആ
ഞങ്ങളെ കൂട്ടാൻ വന്നപ്പോ ഹസ്ബൻന്റ് കൂട്ടാൻ വന്നപ്പോ ഞങ്ങളൊന്ന് പോയി
ആഹ് ആ അവിടെ കണ്ടന്ന് ഇങ്ങനെ റൗണ്ട്
ആ അതെ അതെ
ഇപ്പോ എല്ലോട്ത്തും അയ്ന് പാർക്ക് വന്ന്ക്ക്ണ്ന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊന്നും അങ്ങനെ ആദ്യംണ്ടായിരുന്നില്ല നമ്മള് ഇങ്ങനെ കൂട്ടാ ഇവിടക്കൊക്കെ വരുന്നു കോഴിക്കോട് ഭാത്ത്ക്കൊക്കെ
ആ് ഇപ്പൊ വയനാട് ഫുള്ളും പാർക്കാ
ആ ഫുള്ള്
വയനാട്ടില് റിസോർട്ടായി പാർക്കായി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്ന്
മറ്റേത് ആകെ ടെൻഷനടിച്ച സ്ഥലായിരുന്നു വയനാട്. ഉം ഇപ്പളും ടെൻഷനൊക്കെണ്ടാവും ഉം ഇപ്പൊ വയനാട് അടിപൊളി ആണ്
ആഹാ.. !
ഉം
വയനാടാന്റെ വീട്
വയനാടാണ് ഓ സൂപ്പർ പ്ലേസണല്ലോ
ഉം സൂപ്പർ സംഭവം സെറ്റാണെങ്കിൽ സൂപ്പർ ആങ്ക നമുക്ക് പോകാൻ കൂടിട്ടില്ല ഇതുവരെ പോകാൻ പറ്റീട്ടില്ല
തന്നെ ഹ അത് അങ്ങനെ തന്നെ നമ്മളെ നാട്ടിലുണ്ടാകുമ്പോ ഞമ്മക്കൊരു വെല ഉണ്ടാവൂല്ല പൊറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര വെലാണ്
പിള്ളേരൊന്ന് പറഞ്ഞ് പിള്ളേരുടെ സന്തോഷംല്ലേന്നോർത്ത് അങ്ങനെ പോയതാ ഞങ്ങള് അവിടെ
ഇപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഇപ്പ അങ്ങട്ടാണല്ലോ പോണത് വയനാട് ടൂറിസ്റ്റ് ഇതൊക്കെ ഉള്ള കാരണം
റിസോർട്ട് ഒക്കെ എടുക്കണം റിസോർട്ട ഒക്കെ എടുത്ത് ഇപ്പം ഒരു ഡേ നിൽക്കുകയാണെങ്കി അടിപൊളിയാണ് വേറൊരു ഫാമിലി രണ്ടോ മൂന്നോ ഫാമിലിയും കൂടി ഉണ്ടെങ്കിലും
സെറ്റ് ഒരു ദിവസം തെകയ്യൂല അപ്പൊ രണ്ട് മൂന്ന്
സത്യായിട്ടും ഉം വേ ആ
ട്രിപ്പ് പോയ രണ്ട് മൂന്ന് ദിവസം നമ്മള് അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ലും ഫാമിലിട്രിപ്പ് ആയാലൊക്കെ രണ്ടൂ മൂന്ന് ദിവസ ആകുമ്പോളെ മൊത്തത്തില് ചിറ്റി കറങ്ങാൻ പറ്റുള്ളൂ മറ്റേത് നമ്മള് പോയാത് പൂവല്ലേ പൂവല്ലേന്ന് ചോദിച്ചാ ആ അതിന്റെ ഒരു ഇത് പോയി ഫ്ലോആണ്ട് പോയി
ഉം ആ നമ്മൾ നേര്ത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു മൂന്ന് ദിവസോ നാല് ദിവസോ ട്രിപ്പ് പോവാണെങ്കിൽ പിന്നെ അടിപൊളിയാണ്
അടിപൊളിയാ പിന്നെ നമുക്ക് ആ ഒരു കൊല്ലം പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല
സത്യായിട്ടും ഹം
ഇത് തന്നെ ഉണ്ടാവും നമ്മളെ മനസ്സിൽ ആ ഞമ്മള് അന്ന് പോയതില്ല എന്തേയിരുന്നു സെറ്റപ്പ് എല്ലാരും കൂടെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വരുംനമ്മള് മൻസ്സ്ക്ക് ഉം പിന്നെ ഇഞ്ഞി മക്കളൊക്കെ ഇപ്പൊ നീക്ണ്ടാവുലേ നേരഒരുപാടായി
മക്കള് ഇപ്പേ ഉറങ്ങീട്ടേ ഉള്ളൂ ഇപ്പ അയിന് രണ്ടു പേരും കൂടെ വഴക്കായിരുന്നു അതിനൊന്ന് മേല് നോവൊക്കെ ചെയ്തു വെല്ലിപ്പക്ക് കൈ കുടുങ്ങിയൊക്കെ ചെ ചെയ്തു അപ്പൊ അതിപ്പോ തോലിയൊക്കെ പോയി കൈ ഒക്കെ ഒന്ന് നീര് അപ്പൊ അതിനിടയ്ക്ക് രണ്ടുപേരെ ഞാൻ പിടിച്ചിരിത്തി അങ്ങനെ
ഒറങ്ങീക്ക്ണ് ഇനി എന്താപ്പ കയ്യിമ്മേ എന്താ കാട്ടപ്പോ
കയ്യിമ്മേ തോലിയൊക്കെ പോയിട്ടുണ്ടായിനു ഓയിൽ മെൻ്റൊക്കെ പരട്ടി കൊടുത്തിട്ടുണ്ട് ഇഞ്ഞ് എണീക്കുമ്പം അറിയാം
ഉം ഉം
ഇനിപ്പോ അവര്ഞ്പ്പൊ ഒരു നല് ഓല് നാല് മണി ആവുമ്പോൾ എണീറ്റാ കഴിഞ്ഞ രാത്രി പത്ത് മണി കഴിയാതൊറങ്ങൂല്ല
ആണോ ഏട്ടന് എവിടെ നാട്ടിലാ അതോ പൊറത്താ
തന്നെ ഉണ്ടോ ഓ ഇവിടെ തന്നെയുണ്ട്
ആ ആ അപ്പൊ പിന്നെ മക്കൾക്ക് പിന്നെ അച്ഛനോ ഇമ്മ ഇപ്പയൊക്കെ ആയാൽ മതി ഞമ്മളൊന്നും വേ അവരയ്നൻസരിച്ച് നിക്കും അതോണ്ടാണ് ഞമ്മള്
ക്കൂലാ ഉം
നമ്മള അങ്ങനെന്ന ഇങ്ങട് മണ്ടാ അങ്ങട്ട് മാണ്ടാ പർഞ്ഞിട്ട്
ആഹ്
അതൊണ്ടാണ് എല്ലോട്ത്തും അങ്ങനെ തന്നെ ഇപ്പാരായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിന്നെ ഓർക്ക് അതിന്റെ നെയ്സ് ആയിട്ടന്നരു ഫോണു
ആഹ് ഇവിടെ അങ്ങനെത്തന്നെ എന്റെ അടുത്ത് ചോദിച്ചാ നടന്നില്ലെങ്കില് മപ്പത്തിനമ്മിച്ച് അവരെ കുളിച്ചൊണ്ട് ഓലും നടപ്പിക്കും അത് വലുതും അതെ ചെറുതും അതെ
സയാൻ
രണ്ടുപേരും ഒരേ പോലെ
ശരിയണ്
ഉ
ഇനി വൈകീട്ടത്തക്ക് ന്താ ഇണ്ടാക്ക
ഇല്ല വൈകീട്ടത്തക്ക് ഉച്ചക്ക് കൂട്ട്യ മ തന്നെ രണ്ടാമതൊരു കടി വേറെ വെക്കൂല ഞായറാഴ്ച്ചോസം ഒരു കൂട്ടം ഉള്ളെങ്കി ഒരു കൂട്ടം തന്നെ വെക്കും ആഹ് ചോറും ആഹ് ചോറും ചോറ് എറച്ചിം തന്നെ പിന്നെ അല്ലാത്ത ദിവസൊക്കെയാണെ രാവിലെ ചോറ് വെക്കും തോരം വെക്കും പിന്നെ മീന എന്തെങ്കലും ഉണ്ടെങ്കില് കെട്ടിയും കൊടുത്തു വിടും തോരനും വെച്ച് മീന ഉണ്ടെങ്കിൽ മീന് വറുത്തതോ കറി വെച്ചാണെങ്കില് ആഹ് ആഹ് ഉച്ചക്ക് കൊണ്ടു പോണം
ആഹ് അപ്പ മക്ക് രണ്ട്ല്ലത് ആവൂല്ലേ നേരത്തെ ആവും
ആഹ് ചോറും ചായെടെ കടിയും കറിയൊക്കെ ആകും
ഉം നേരത്തെ ആകും
കൊച്ചിനും കൊണ്ടു പോണം പെണ്ണിനും സ്കൂളി കൊണ്ടോണം
ആഹ്
അപ്പം റേ റേഷ് ശരിയാമ്പോ ഒറ്റയടിക്കണ്ട് ഇട്ട് വെക്കും കൊറച്ചാരത്തേക്ക് ഓരോ നേരത്തേക്ക് ഇട്ട് വെക്കും ന്നിട്ട് ഉച്ചക്ക് കഴിച്ചെന്നെ ആഹ് കരറ്റ് തിരിയൊക്കെ ഉണ്ടെങ്കില് വേറെരി ഇട്ടിട്ട് ഈ ചോറും കൂടെ അയിലിട്ട് ട്ട് ഊട്ടിയങ്ങ് എടുക്കും പിന്നെ കറി ഇല്ലെങ്കിൽ കറി വെക്കണം തോരനല്ലെ തോരം വെക്കണം അങ്ങനെ ചിലപ്പോ വെക്കൊന്നുല്ല അതൊക്കെ ഒപ്പിക്കും
അങ്ങനെ തന്നെയാണ് വടെ ചെയ്യല് മറ്റെ
ആഹ്
എന്ത് വ് ഉം രാവിലത്തെ സമയം അതേമാതിരി മക്കൾക്ക് പോകണ്ട പിന്നെ ആഹ് ലെവല്ലാം അ കൊണ്ട് വെച്ച് കൊടുക്കും
ആഹ്
പിന്നെ വൈകിട്ട് ആഹ് അയ്ന് വേറെ നല്ല ഉറക്ക ഷീണണ്ട് തോന്നുന്നു
ഒർക്കം വരുന്നുണ്ട് ആ ഇന്നലൊക്കെ താമസിച്ച് കോൾ ചെയത് അങ്ങനെക്കെ കെടന്നിട്ട് അങ്ങനൊകെ ഞാൻ പിള്ളേര്ടെ അടുത്ത് അങ്ങനെ കിടക്ക അപ്പ അങ്ങനെ ചെറിയ തലവേദനൊക്കെ ഇട്ക്കുന്ന്ണ്ട്
തന്നെ
ഉം പെട്ടെന്നുള്ള വെയിലും കാലാവസ്ഥയൊക്കെ വന്നപ്പോഴ മൈഗ്രേയിന്റെ പ്രശ്നം ഉള്ളത
തന്നെ അള്ളാ അത് ശ്രദ്ധിക്കണം ഇക്കു ഇണ്ടേയ്ര്ന്നു മൈഗ്രേൻ
ചെവി ഒരു സൈഡ് ചേവി തല ഉ
മരുന്ന് കുടിച്ചിങ്ങനെ സെറ്റ് ആയി വരണണ്ട് അപ്പൊ ഞ ഞാനിങ്ങനെ വിചാരിച്ച് വെയ്ല് കൊണ്ട പിന്നെ അന്നത്തെ ദിവസം പറയണ്ടാ
ആ ഞാന് എന്നയ ഞങ്ങൾ പള്ളി പോയി വന്നാലോ അന്നൊക്കെ എനിക്ക് പെരും തലവേദനയാ അപ്പൊ കെട്ടിയോൻ വഴക്ക് പറയും നീ പള്ളി പോണ്ട ഇവിടെരുന്നാ മതീന്ന് തലവേന ഓഹ് അയ്യോ തലവേന വന്നണ്ടല്ലോ നമുക്ക് വെട്ടം വെളിച്ചം കാണാൻ പാടില്ല പിള്ളേരുടെ കരച്ചിൽ ഒച്ച ബഹളം അത് കേ
പക്ഷെ ഇക്ക് മൈഗ്രേൻ വരുമ്പോ അങ്ങനത്തെസുഖം അങ്ങനത്തെ സംഭവം ഇല്ലെടോ
ആ മൈഗ്രേന്ന് പറയുമ്പോ അതാണ് സംഭവം നമുക്ക് വെട്ടം വെളിച്ചം പറ്റത്തി ത്തില്ല സൗണ്ട് പറ്റത്തില്ല, പിള്ളേരുടെ കരച്ചിൽ, ബഹളം അങ്ങന
ആഹ് ആഹ് അതൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറിം ഞാൻ പറിം ന്ക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലന്ന്റയും അപ്പ ഡോക്ടർ പറയും ഇങ്ങക്ക് മൈഗ്രേന് ആവൂലാന്ന്റയും
ആഹ് എനിക്കിന്ന് ഷർദി ഷർദിക്ക ഷർദിക്കലുണ്ടോ തലവേനൊക്കെ വരുമ്പോ തലവേന കൂടുവാണേ ഷർദിക്കൊക്കെ ചെയ്യ്
ഓക്കേട്ടാ ഞ്ഞി പിന്നെ വിളിക്കാവേ കെടന്നോ കെടന്നോ
ആഹ് എന്നയിക്കോട്ടെ ശരിന്നാ